അ ആടി. കേക്ക്ണ്ടാ. ഉം ഒരു മിൻറ്റെ.
ഓഹ്.
കേക്ക്ണ്ടാ എടീ ഇല്ലടീ.
ഇപ്പ കേക്ക്ണ്ടാ.
ഇപ്പഴോ ആഹ് ആഹ്. ആഹ് എനിക്ക് ഒക്കെ. എന്താടി പിന്നെ.
ആഹ് ആഹ് ആഹ് ആഹ് എന്തായി അറിയോ പയാ.
ആടീ പോയെടി.
യാക്കി പോണംന്ന് പറയണ്ടായിരുന്നു.
ആഹ് പോയടി നീയോ. ഒരു മിൻറ്റ്. ഹലോ ഹലോ കേക്ക്ണില്ല. ആഹ് ഇപ്പൊ കേക്ക്ണ്ട്.
ഉം ഉം കെട്ട്യോൻ വരട്ടെ. ഇപ്പ കേക്ക്ണ്ടാ.
ആടി ഞാൻ. പിന്ന ഞങ്ങളില്ലേ എട്ടെ അമ്പതവുമ്പല്ലേ. ഏഹ്.
ഉം
എട്ടെ അമ്പതാമ്പൊ പോവും യൂണിഫോം ഒക്കെ ഇട്ടിട്ട്
ആഹ്
ന്നട്ട് പോകുമ്പ കഴ്ഞ്ഞില്ല ഏഹ് അപ്പൊ ഞങ്ങള് താഴെ ഞങ്ങടെ കാന്റീൻണ്ട് കാന്റീന്റവിടെ പോമ്പോ കൊർച്ച് പിള്ളേര്ണ്ട് നമ്മടെ ക്ലാസ്സില് ഞങ്ങള് എന്ത് ചെയ്ത് ഇങ്ങനെ പോയി ട്ട് പോയില്ല കൊർച്ച് നേരം നിന്ന് ആൾക്കാരൊക്കെ പോണ കണ്ടിട്ട് കൊർച്ചേരം നിന്ന് അപ്പൊ ആഹ് വേറെ ഡിപ്പാർട്ട്മെന്റില് ഒരു മാം ഇണ്ട്ട്ടാ ആ മാം വന്ന് ഞങ്ങളെ ഒരുമാതിരി പറയാ കേറ്ന്ന് പർഞ്ഞിട്ട് അഹ് പിന്നെ ഡിപ്പാർട്ട്മെന്റില് സ്റ്റുഡന്റ്സിനൊന്നും പറയടി നമ്മളെ വന്ന് പറയാ
ആഹ്
ഷം അട്ത്ത ഫ്ലോറി പോയിട്ട് പിന്നീ നിന്നട്ടാ ആൾക്കാരെ പോണ നോക്കിട്ട് പിന്നെ ഫ്രണ്ടി നിന്ന് ഇങ്ങനെ നോക്കണ അവിടെ ആരും ഇല്ല എന്നിട്ട് പിന്നെ ഞങ്ങ ഉള്ളി പോയി ഉള്ളി പോയപ്പോ ആരും ഞങ്ങളെ മൈൻഡ് ആക്കിയെല്ലടീ ഞങ്ങളെ ക്ലാ ആ എന്താണ് ഞങ്ങള പഠിപ്പിക്കുന്ന മാമും സാറും ആരും മൈൻഡാക്കില്ല കാരണം ഞങ്ങള് യൂണി പോയത് അത് ഞങ്ങളെ മൈന്റെ ആക്കി
ആഹ്
അയ്ന് ശേഷം എല്ലാവരും വന്നു വെള്ള ഡ്രസ്സും കറുപ്പൊ ക്കെട്ട് പക്ഷെ വേറെ വേറെ വേറെ ആഹ് വേറെ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വന്നടി ന്നട്ട് ഞങ്ങളെ എന്തെയ്ത് ആരും മയിന്റ് ആക്കില്ല ഞങ്ങള് ഒരു മണിക്കൂർ വെറ്തെ നിന്നൂട്ടാ അവിടെ മേലെ
ആഹ് പ്രസന്റ് എട്ത്താ
അന്നിട്ട് എന്താ ലാസ്റ്റ് കയ്യാറാവുമ്പോ ഒരു മാം വന്നിട്ട് ഇങ്ങനെ പേരിലൊക്കെ എട്ക്കണ്ടായ്രുന്നു
അയ്ന് ശേഷം മാമും സാറും എല്ലാരും വന്നിട്ട് ചീത്ത പറഞ്ഞു ഇങ്ങളന്തിനാ വന്നത് ഈ യൂണിഫോം ഇട്ടിട്ട് ആര് വരാൻ പറഞ്ഞ് എന്നിട്ട് ങ്ങളെ ഡിപ്പാർട്ട്മെന്റില് പത്ത് പേരെങ്കിലും വന്നിട്ട്ണ്ടാവോ യോഗക്ക് ആഹ് വൈറ്റ് ഡ്രസ് ഇട്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അയാ ആ സാറ് അമ്മളെ മൈൻഡ് ആക്കി
ഡ്രസ്സ് ഇട്ട് പോവാത്തുണ്ടായിരിക്കുംന്ന്
ആഹ് അതന്നെ പക്ഷെ ഇവര് പറയണ്ടേ നേർത്തെ ഇങ്ങനെ ആഹ് പറയണാരുന്നു
റിഞ്ഞില്ലാലോ അവിടെ എത്തിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യല്ലല്ലോ
അതേയ്
ആ
ആയി അതിന് ശേഷം പിന്നെ ഞങ്ങള് കൊറേ നേരം ചെയർ എടുത്തിട്ട് അവിടെ ത തന്നെ ഇരുന്നു യോഗ കയിയണ വരെ ഞങ്ങള അവിടെ തന്നെ ഇരുന്നു
ആഹ്
എന്നിട്ട് ഞങ്ങള് എന്ത്ചെയ്ത് ആഹ് വരുമ്പോ അങ്ങനെ വന്നു അവര് അവരൊന്നും മൈൻഡ് ആക്കണില്ലായിരുന്നു വന്ന് പിന്നെ ആ ക്യാന്റീ പോയി പപ്സ് വാങ്ങി അങ്ങനെ റൂമിൽ വന്ന് ഇങ്ങനെ കഴിച്ചു ഇരുന്നു ആ നീ പോയിട്ട് എന്തായി
ഞാൻ പോയി മ ഞങ്ങക്ക് ഓഡിറ്റോറിയത്തിലായിരുന്നു ഡ്രസ്സ് ഒപ്പിച്ചിട്ട് ഉം ഡ്രസ്സ് ഒപ്പിച്ചിട്ട് പോയി ചെയ്തു ആ വന്നു ന്നു നീ പോയോന്ന് അറിയാൻ വിളിച്ചാണ്
അതെയ ഞാൻ പോയി പോയി
അപ്പം നീ പോയോ ഇല്ലന്ന് അറിയാൻ വേണ്ടീട്ട് അങ്ങ വിളിച്ചതാ
ഹലോ
പിന്നെ എന്താ
ഹലോ എടി റേഞ്ചിന് പ്രോബ്ലം ഉണ്ടോ എനി ക്ക് കേൾക്കുന്നില്ല
ആഹ് ടി എനിക്ക് കേൾക്കണില്ല നീ എന്ത് പറയണ്ന്ന് ക്ലി ക്ലിയർ ആവണില്ല മാറി നിന്ന് നോക്ക്
ഇപ്പൊ ഓക്കെ ആയോ
ആഹ് ഇപ്പം കേൾക്കണ്ട് ഇപ്പൊ കേൾക്ക്ണ്ട്
ആഹ് നീ പോയിട്ട് എന്തായി
ഉ ഞാൻ പോയിട്ട് എന്താ ഞാൻ ഡ്രസ്സ് ഒപ്പി പിള്ളേന്റെന്ന് ഡ്രസ്സ് മേടിച്ചു എന്നിട്ട് ആ കുടുബാരുടെ കുട്ടിന്റെ രണ്ട് വെള്ള ടീ ഷോർട്ടുണ്ടന്ന് പറഞ്ഞപ്പ അത് അടിച്ചിട്ടിട്ട് പോയി പോയി കഴിഞ്ഞു രണ്ട് ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു ഒമ്പത് മണിക്കൂർ സ്റ്റാർട്ട് ട്ട് ചെയ്യും പറഞ്ഞു പ പക്ഷെ പത്ത് മണി കഴിഞ്ഞു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ പോയിട്ട് കഴിഞ്ഞു വന്നു താ വന്നു ഞാൻ വന്നേള്ളു ഫുഡ് നീ ഫുഡ് കഴിച്ചാ
ഇല്ലടി ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചില്ല ആ പപ്പ്‌സ് വാങ്ങി കഴിച്ചെടീ
ആഹ് ആഹ് ആഹ് ആഹ്
അത് ഓഹ് അയ്ല് എന്തൊക്കെയോ ഉപ്പിട്ടൊക്കെ വെക്ക പിന്നെ ഊരുളകിഴങ്ങ് ഉപ്പേരി ഉണ്ട് അല്ലെങ്കിലേ എനിക്ക് വയ്യായി ഗ്യാസിന്റെ പ്രോബ്ലം കാരണെ വയറ് നല്ല വേദനാണ് എങ്ങനെ കഴിക്കാനാ
അപ്പൊ പിന്നെ കഴിക്കലില്ലാ
ഓഹ് പപ്പ്സ്‌ കഴിച്ചയിഞ്ഞാ മതി കൊഴ ല്ലാ പിന്നെ ഇന്നലെ എന്താണ് ഇന്നലെ പോയ കുട്ടീന്റെ ബർത്ത്ഡേ ഇന്നേ കണ്ടീല്ലേ
ആഹ് ആഹ് ആഹ് ആഹ് കണ്ടു കണ്ടു കണ്ടു കേക്ക് ഇങ്ങള് കേക്കൊക്കെ കട്ടെയ്തിണ്ടായിര്ന്നുല്ലേ
അതെ ബ്ലാക്ക് ഫോറസ്റ്റ് ഞങ്ങള് ഇന്നലെ ഞങ്ങള് ശ രിക്കും പന്ത്ര മണിക്ക് മുറിക്കാന്നാടീ പ്ലാൻ ഇട്ടത് അന്നിട്ട് ഞങ്ങളെന്ത് ചെയ്ത്റിയോ ഞങ്ങള് പോയായിരുന്നു ഞാനും ഇന്റെ ഫ്രണ്ടും കൂടിം ഞങ്ങള് ആറ് മണിയാവ്മ്പോ ഇവിടെ ഹോസ്റ്റേല്ന്ന് അവളറിയാ ഞങ്ങള് പോയി പോയി കഴിഞ്ഞിട്ട് അവിടന്ന് നോക്കുമ്പോ കേക്കില്ല നമ്മള് ഫസ് റ്റെന്നെ ഓർഡറെയ്ത് വെക്കണായിര്ന്നെ അന്നിട്ട് പിന്നെ ഞാൻ ഞങ്ങള് എന്തെയ്ത് ഇഞ്ഞ് എന്തായാലും കൊണ്ടുപോയ മെൽറ്റാവല് ആഹ് ടു ഹവേഴ്സ് അങ്ങനൊക്കെ ഇണ്ടാവു ലേ കേക്ക് കേക്കിന്റെ മൾട്ടിങ്ന്റെത്
ആഹ്
അപ്പൊ ഞങ്ങള് എന്തെയ്തൂന്ന് വെ അത് ഓർഡർ കൊട്ത്ത്ട്ട് ഇന്നലെ എനിക്ക് ലേറ്റ് ആയി ക്ലാസ് അപ്പം ഞാന് പോയി വാങ്ങീട്ട് വന്നു ഫസ്റ്റ് ഏ കേക്ക് എന്നിട്ട് അവള് വെളിയിലോട്ട് പോവും പോവും പറഞ്ഞിര്ന്നു വിളിക്കാനേ എന്നിട്ട് അവള് പോയേ ഇല്ല ഇന്നെട്ട് ഞങ്ങളെൻ
ഞങ്ങളെ
എന്തെയ്തെ ശെരി മുറിക്കാ ആ ഞങ്ങള് കേക്കും കൊണ്ട് വന്നു ഇന്നെട്ട് സർപ്രൈസ് ആക്കീട്ട് കേക്കൊക്കെ മുറി ഫോട്ടോക്കെ എട്ത്ത് ചോറ് ആഹ് കേക്ക് കഴിച്ചപ്പോ തന്നെ വയറ് നറ
ആഹ് ഞാൻ എന്നിട്ട് ന്നാ ഞാൻ സ്റ്റോറി കണ്ടപ്പന്നെ സ്റ്റോറി നോക്കുമ്പോ നീ സ്റ്റോറി ഇട്ടേക്ക്ണ് അപ്പ ഞാൻ ഇങ്ങളെല്ലാരും കൂടെള്ള ഫോട്ടോ പിന്നെ കേക്ക് വേറെ കേക്ക് വെച്ചിട്ട്ള്ള ഫോട്ടോക്കെ സ്റ്റോറിയിട്ട്ട്ട് ഞാൻ കണ്ടിട്ട്ണ്ടായിരുന്നു
ആഹ് അത് രസണ്ടോ കേ
ആഹ് ആഹ് ഇണ്ട്ണ്ട് ആഹ് ഇണ്ടായിരുന്നുണ്ടായിരുന്നു നന്നായിരുന്നു
ഫോട്ടോവൊ
ആഹ് നന്നായിട്ട്ണ്ട് ഏഹ് ആഹ്
പക്ഷേ രസാര്ന്നു നന്നായിട്ടില്ലട്ടോ കടല ആകെ ഒന്ന് കിട്ടീല എനിക്ക് ഇഷ്ട്ടായില്ലട്ടോ
ഉം ആഹ ഏ ഹ് ഇന്നലെ ആ ഇന്നലെ ഇവിടെ ഇഡിയപ്പായിരുന്നു ഞങ്ങക്ക് ആഴ്ച്ചയിൽ ഒരു ദിവസം- നോൺ വെജ് തരും ഇപ്പ നാള് ഇവിടെ ഇടിയപ്പവും ചിക്ക് ൻ കറിയായിരുന്നു.
അതെയാ സുഖല്ലേ
എന്ത് സുഖ ആഹ് ആഴ്ച്ചയിൽ ഒരു മൂന്നുസം നോൺവെജ് തരും ഒരു ദിവസം മീന് ഒരു ദിവസം മുട്ട പിന്നെ ഒരു ദിവസം- ചിക്കൻ അങ്ങനെ ഇന്നലെ ചിക്കന്റെ ദിവസായി അതുകൊണ്ട് ഇന്നലെ ചിക്കൻ കിട്ടി
സുഖം നിനക്കൊക്കെ സുഖം ഞങ്ങക്ക് ഇണ്ട് വെജാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ തരല്
ഇല്ല ഇവടെ വെജാടി
നിനക്ക് തരില്ല
ഞ പോയി കുളിക്ക് കുളിക്ക് ശെരി പിന്നെ വിളിച്ചാൽ മതി
ആഹ് ശരി ഞാൻ വിളി ആഹ
ഞാനെ
അ